ഹലോ
ആ ഹലോ ആഹ് കേക്കിൽ ആഹാ ഇപ്പൊ കേൾക്കണ്ട്
ആഹ് എന്തൊക്കെയാണ് വിശേഷം
നല്ല വിശേഷം
ആഹ് മക്കളൊക്കെ എന്ത് പറയുന്നു
മക്കളൊക്കെ ഇവിടെ ഇണ്ട്ന്ന് ലീവ്ല്ലേ ശനിയാചെന്ന് മഴയൊക്കെ ഒന്ന് കുറവുണ്ട് അപ്പൊക്കെ ഒന്ന് പൊറത്തിറങ്ങി പോയിണ്
ഇന്ന് മദ്രാസൊന്നും ഇല്ലേ ആഹ്
മോള് മാത്രം മദ്രസ്സ് പോകണള്ളൂ
ആ മോനിയ നിർത്തിക്കാണോ
ആ മ മോന് പത്ത് പത്ത് വര ഉള്ളൂ ഇവിടെ
ആഹ്
ആഹ് അത് കഴിഞ്ഞു
ആഹ്
ഉം
ഓ കഴിഞ്ഞിട്ടുണ്ടാവലേ
ആ മോള് എട്ടിലും ആണ് അത് ആറ് മണിക്കാണ് മദ്രസ് തുടങ്ങ
ആറ് ടു ഏഴരവരെ
ആ ഏഴര വരെ
ഇവിടെ അങ്ങനെ തന്നെയാണ് വലിയ മോൻ ഒമ്പതാം ക്ലാസ്സിലാണ് ഇവിടെ പ്ലസ് ടു വരെണ്ട് ശേ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പ്ലസ് ടുൂർ പ്ലസ്‌വൺ പ്ലസ്ടു പഠിച്ചില്ലാ അകൊണ്ട് ഇപ്പോൾ പ്ലസ് വൺ വര ഉള്ളു ഇനി ഉണ്ടാവോ ആളുകൾ ഉണ്ടെങ്കില് ഉസ്താമാരും ഉണ്ട് ആ ഇപ്പൊ ഇനി ഈ വർഷം പ്ലസ് വൺ ഉണ്ട് അപ്പൊ പ്ലസ് ടു ഉണ്ടാവും അടുത്ത
ആഹ ആഹ ആഹ
ആ ശരി എന്നട്ട് ഫുഡൊക്കെ ആയോ ഉ നല്ലത് ആ
ഇന്ന് ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പ്ലാനിലാണ്
ആ ശെരി ആ ആ പിന്നെന്താ പൊറത്തോട്ടൊന്നും പോവലല്ലേ
ആഹ പോവാറുണ്ട് ഇപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ പിന്നെ കാക്കുവിന് ലീവൊക്കെ കറക്ക ഉണ്ടാകുമ്പോഴേ പോകാൻ പറ്റോ ലീവിന് വരുമ്പോഴൊക്കെ ഉള്ളൂ കാര്യമായിട്ട് കറക്കുണ്ടാവുക അല്ലെങ്കില ഒന്നും ഞാനൊക്കെപ്പ എവിടക്കാ പോവ ഒറ്റക്ക്
സ്വന്തമായിട്ട് ടുക്കും പോവൂല്ലല്ലോ അല്ലേ
പിന്നെ സ്വന്തമായിട്ട് വാഹനമൊക്കെ വേണം ഏ അതൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയാണ് ഇല്ല ലൈസൻസ ഒന്നുമല്ല ആ ഓട്ടാൻറിയാം എനിക്ക് ഞാൻ അങ്ങനെ പഠിച്ചിരുന്നു കാക്കുനാട്ടിൽ ഉണ്ടാവുമ്പോ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ സ്കൂട്ടി കാര്യങ്ങളൊക്കെണ്ടാവും അങ്ങനെ പഠിച്ചിരുന്നു
അത് ശരി
കൊറചീച്ചെ എന്നാലും കുറച്ചൊക്കെ പഠിക്കണം മെയിൻ റോഡ കൂടി പോയിട്ട് ഒന്നും ശിലല്ല
ഏ ആ ശരി ഒരു വണ്ടിണ്ടായ സുഖമാണല്ലോ സ്വന്തമായിട്ട് ആവുമ്പോ
നല്ല സുഖാണ് കാരണം എവിടക്കലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ കോഴി ചിക്കൻ വാങ്ങാനും ടൗണിലേക്കൊക്കെ ഒന്ന് പോകാനൊക്കെ
ആഹ് ആഹ്
നല്ലൊരു ഉപകാരാണ് ഒരു സ്വന്തായിട്ടൊരു വണ്ടി ഉം ഇപ്പ പിന്നെ പേടിക്കാനൊന്നുല്ല ഈവിയെക്കെ ണ്ടല്ലോ ഏട്രിക്കിന്റെ സ്കൂട്ട്ർ
ആ
ക്കണ്ടെങ്കില് ഇനിപ്പം വല്ല്യേ റൈറ്റ് ഒന്നും ഇല്ല പത്തറുപത് രൂപ
ആ അത്രല്ലേ ഒള്ളൂ ഉം
ഒര് അരപ്പവൻ ഇന്നത്തെ കാലത്ത് ഒര് അരപ്പവൻ സ്വർണ്ണത്തിന്റെ പൈസ
ആ അത്രന്നെ ഒള്ളൂ ഞമ്മള് ഇന്നെ ക്കെ കല്യാണം കഴിഞ്ഞ് കൊണ്ടര്ണ അന്ന് സ്വർണ്ണത്തിന് നാലേ നാലേ അഞ്ഞൂറൊള്ളെനി
ആ ഇന്നെ കൊണ്ടണ സമയ ത്തൊരു പത്ത് പതിനഞ്ച് രൂപൻ്റെ അടുത്ത് അങ്ങനെ ങ്ങാണ്ട്ണ്ട്.
ആഹ് അഹ് ശരി ആ ആ
ഇപ്പോഏ ഒന്ന് ഇപ്പ എന്തേലും ണ്ടോ നിങ്ങളെ കയില്ങ്ങനെ സ്വർണ ഞ്ഞ് ആ ആ എന്റെ കയ്യില് കൊറച്ച്ണ്ട് കൊറച്ച് ബാങ്കിലാണ് അധികന്നുല്ല ഒര് അഞ്ചാറ് പവനൊക്കെ വിറ്റ്ട്ട്ണ്ടാവും നാട്ടിലായിട്ട് കൊറെ ബുദ്ധിമുട്ടായിരുന്നു എന്ത്.
എത്ര പാവനായിരുന്നു അറിയാ
ഒരു പത്തിരുവത്തഞ്ച് പാവൻ ഇരുപത്തജ്ജ് പവൻ ഉണ്ടായിരുന്നു ടോട്ടല് അത് പിന്നെ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും വിറ്റിട്ടും അങ്ങനെ പോയി ഇപ്പ കൊറച്ച് പണയത്തിലാണ് കൊർ ച്ച് ന്റെ കയ്യിലുണ്ട് അങ്ങനെ അത്യാവശ്യം കഴിച്ചയ്നും വളയും മാലയും ണ്ട്.
അഹ് ശ
പിന്നെ മഹ് റും വാ വാക്കിയൊന്നുല്ല പാൽസാരും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുക്കണം ഇൻഷാ അല്ല ഇങ്ങനെ കുറച്ച് ചീച്ച ആയിട്ട് വീട്ടി വീട്ടി വരുന്നുണ്ട്. ഇഞ്ഞ് കുറച്ചും കൂടിയേ ഒള്ളൂ അതന്നെ ഒള്ളു കടായിട്ടാ അതന്നെ ഒള്ളൂ വല്യയൊരു കടായിട്ട്.
കായി ണോ വീട്
ആഹ് വീടൊക്കെ നല്ല വീടാണ് ആ ആ ഒരു ആവശ്യം വെച്ചിട്ട് തന്നെയാണ് നമ്മളത് വിറ്റത്
അഹ് ശരി ആ ആ
ത് അയിന്റെ മുൻപൊക്കെ ഇൻക്ക് എല്ലാതും ഉണ്ടായിരുന്നു വീട്ന്ന് പറയുമ്പോ എത്ര ശമ്പളള്ള ആളാണെങ്കിലും അത് കുറച്ച് ഇതാണല്ലോ ഇവടെ വെ ഉം ആ ചെ ലവ് ചെറുതല്ല വീടിൻ്റെ നല്ല പണി തറക്കന്നെ വേണം രണ്ട് ലക്ഷം രൂപന്റെടുത്ത് പിന്നെ വേ വാക്കി എന്തെങ്കിലും പറയാണ്ടോ. കല്ലറക്കണം പണിക്കാര കൊണ്ടണം അങ്ങനെ ഒരുപാട് പണി ഉണ്ട്
അഹ് ഒരാളോടൊന്ന് ഒറ്റക്കൊന്നും കഴൂല ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും കഴൂല്ല ഉം
ഇഞ്ഞ് ഒരു ലക്ഷം ശമ്പളള്ള ആളാണെങ്കിലും നല്ല താണ് ഉം അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും വീടായി
ആഹ് വീടായാ തന്നെ ഞമ്മളെ വല്യ സ്വപ്നാണല്ലോ വീട് ഉം അത് സ്വന്തായിട്ട്നല്ലൊരു വീടാവാന്നുള്ളൊര്
ഉം തറവ ഇത് ആദ്യൊരു സാദാ പെ രേയിരുന്നു ഞാൻ വരുമ്പോ അഹ് പ്പം പൊളിച്ച് നല്ല ഇതായിട്ട് ഉം അഞ്ചു വർഷായി അല്ല വിടെ ഒരു നില ന്നെയാണ് അത്യാവശ്യം വീതിയും വെൽപ്പൊക്കള്ള റൂമാ അഞ്ച്റൂമുണ്ട് ഇവിടെ നല്ല ഏ കാര്യായിട്ട് നല്ല ഇത്ണ്ട് ആ തറവാടല്ലേ
ഉം
മേലക്ക് ഇട്ക്കേണ്ട ന്ന് പറഞ്ഞു അധി കൊന്നും ആള് അധിക ആളുകളൊന്നും ഇല്ലല്ലോ മ മറ്റലൊക്കെ വേറെ പോയി ആഹ് പിന്നെ ആഹ് അവിടെ പൊ ക്ലീൻ ആക്കണെങ്കിള്ള ബുദ്ധിമുട്ട് അതിലേറെയാണ് ആഹ്
ക്ലീൻ ആക്കാനും പിന്നെ ഞമ്മളൊന്നും കേറൂല
ക്കാലോ ബെൽറ്റ ഒക്കെ വാർത്തിട്ടുണ്ട് അപ്പൊ പറ്റാണ് മക്കളൊക്കെ വൽതായിട്ട്
സീറ്റിട്ടാലോ ഉപകാരങ്ങളൊക്കെ നടത്താലോ
അതെ ഉം മേ മേലെ സീറ്റ് ഇട്ടിട്ട്ണ്ട്
വാഷിംഗ് മിഷീൻ ഒക്കെ അവിടെണോ?
ഏഹ് വാഷിംഗ് മെഷീന് ഞാന് അടിയിലാണ് വെച്ചത് മേലക്കല്ല നിനക്ക് ഇങ്ങനെ കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അടിക്ക് ആക്കി.
ആഹ് ശരി
അവിടെ വാഷിംഗ് മെഷിൻ ഇണ്ടോ?
ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ട് ഞാൻ ന്നാലും കല്ലിലാണ് തോനിം
ആഹ് ഞാൻ നല്ല മക്കളെ യൂണിഫോമ് കാര്യങ്ങളൊക്കെ ചളി ഇള്ളത് ഒക്കെങ്ങ ഉം കല്ല്ല് തിരുമ്പും അല്ലാത്തതോളൊക്കെ ഉണ്ടെങ്കില്
ഉം ഉം
മിഷില്ലുഡു അങ്ങനെയാണ്
അശരി ആഹ് ആഹ്
ഉം വേർ വേറെന്തൊക്കെയാണ് ടി വി ഇണ്ടോ അവിടെ
എ ടി വി ഇല്ല
ആഹ് ഇവിടെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയ ത്ത് ഒരു ടി വി വാങ്ങി ഒ സ്മാർട്ട് ടി വി വാങ്ങി ഇവിടെ കാക്കൂ ഉണ്ടായിരുന്നു അപ്പ നാട്ടില് കാക്കു ഇണ്ടെങ്കി എന്തായാലും വേണം ടി വിയും വേണം അതില് ഉം പന്തളിന്റെ മരാണ് അവിടെ ഇര്ന്നിട്ടന്നെ കാണും ഇപ്പോ ഡ്യൂട്ടി സമയങ്ങളിലൊക്കെയ് ക്കാരപ്പോ അവിടണ്ടാവോ നമ്മളെ നമ്മളെ സ ഇവിടുത്തെ സമയല്ലല്ലോ അവിടീം വ്യത്യാസണ് ഉം പ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് കാണും
ആഹ്
ആഹ് അങ്ങനെണ്
ഒയിവുണ്ടാവോ അവിട്ന്ന് കാണാനൊക്കെ
ആഹ് ഒഴിവുണ്ടാവും എപ്പോഴും ഒഴിവില്ലാത്തെ സമയ ആണെങ്കിൽ ഉള്ളൂ അയിന് ഒഴിവില്ലാത്ത സമയമാണെങ്കിലുള്ളൂ കാണാതിരിക്ക അല്ലാത്ത ഇതലൊക്കെ കാണും അവിടെ പിന്നെ ഡ്രൈവെയ്യുന്ന സമയത്തൊന്നും
ആഹ് അത് ശരി
ങ് ഫോണ് യൂസെയ്യാൻ പറ്റുല്ലല്ലോ അങ്ങൻ ത്തൊരു നിയമം ഇണ്ട് അവിടെ ങ് അപ്പൊ ഒഴി ല്ല സമയങ്ങളിൽ മാത്രേ കാണുള്ളൂ
ആഹ് ശരി
അവിടെ എങ്ങനെയാണ് കാക്കു
കാക്കു അങ്ങനെ പോവാറൊന്നൂല്യ മക്കള് പോവും ആദ്യ ഇങ്ങ ചക്കൊക്കെ പോവാറിം
ഏകദേശം ഈ മാസം പ പതിനെട്ടോട് കൂടി പതിനെട്ടാ പത്തൊമ്പതാ ആകോ
ആഹ് അവിടെടോ തീരും തോന്ന്ണ് ല്ലേ
ആഹ് നാലത്തി വരുന്നണ്ടാണീ ഇങ്ങനെ എപ്പഴും വര്ണ സംഭവല്ല
അല്ലല്ല അല്ല ഉം
മം
അയ്മക്ക് വല്യൊരു ത താല്പര്യം ഇല്ലായി ഇല്ല കാണണം പോണം എന്നൊക്കെ പറയും പിന്നെ ഒ ർക്ക് വന്ന ഒറങ്ങും.
പാതിരാക്കോകേ ഉറക്കം ഒഴച്ച് പോയി പിരാന്ത്ണ്ടോ കാണാന് എന്നൊക്കെ കരുത ഉം ഉം
ഉം അപ്പൊ പിന്ന ഓൽക്ക് വല്ല്യ പന്തളിയൊന്നും വല്ല്യ പൂതിണ്ടാവൂല
പന്ത്ളി പ്രാന്തന്മാർ കാണുങ്ങനെ
അതാണ് ഹ് ഹ് ഹ്
ഉം നമ്മളവിടെയിണ്ടേയിലണ്ട്
ഹലോ
വല്ല്യാള് മോന് ഓനും കാണും ഇരുന്നട്ട് ഓൻന്ന് അ് ഇപ്പൊ രാവിലെ കണ്ടീന്നു കൊറച്ചേരം. ആ അർജന്റീനന്റെ കളി ഇണ്ടായിരുന്നല്ലോ
ആഹ് ശരി ഉം ഉം
ഉം
ഉം ഞാൻ കണ്ടിട്ടില്ല എളച്ചി പറഞ്ഞെന്നോട് ഞാനും താ നീച്ചിന് താത്താ ഇങ്ങള് നീച്ചിനോ ചോയ്ച്ച് ഞാൻ പറയും ഞാൻ നീച്ചൊക്കെയ്ത്ണ് ഞാ അത് കണ്ടിട്ടില്ലാ പറഞ്ഞ്ഞാന് ഉം പി
ക്കേയിരുന്നു
ആഹ് മക്കള തപ്പിയോക്കുമ്പ മക്കള ഒന്നും കാണാല്ല ഓലൊക്ക എണീച്ച് പോയീന് പറഞ്ഞി
ആഹ്
ഓലൊക്കെ ക്ലബ്ബില് പോവും കാണാന് ഓൽക്ക് ഒറ്റക്കിരുന്ന് കാണ്യല്ലല്ലോ ഇപ്പൊ രസം
ആഹ് ഓല്ക്കെല്ലാരും ഓല ഫ്രണ്ട്സും കാര്യങ്ങളൊക്ക് ക്ക ക്ലബ്ബില് ഇപ്പൊ എല്ലാടത്തു ഉണ്ടല്ലോ ഒരു ക്ലബ്ബ് അവടെ പോയിരുന്നിട്ടായിരിക് ക്കും അവരെ കാണല്
ആഹ് കൂക്കി വിളിച്ചണല്ലോഒല്ക്ക് ഉം
ഇങ്ങന ഓരോ ഗോളടിച്ചാ അപ്പ കൂക്കണം അങ്ങനെയൊക്കെ എല്ലാ - ക്കാരമ്മാരും വന്ന് ഇരിക്കുമ്പോ ആഹ് അതന്നേണ് രസം ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്ക ഉം ഉം ഒറ്റക്കിരുന്ന് കാണുമ്പ നമുക്കൊരു മടിപ്പൂ മടുപ്പു വരും ഇത്രയും നേരം ഇരുന്ന് ഉം ഒറങ്ങിപ്പോകും അവടെയാവുമ്പ അങ്ങനത്തെ പ്രശ്നം വരൂല
ഇല്ലല്ലല്ല
ഉം മോള് പന്ത് കളി കാണാറുണ്ടോ
ആര് ഇല്ലല്ല ചെറിയ ആള് ഒറങ്ങാ ഓള് ഒറക്കത്തില് മോന് പോവും
ആഹ് കാണാന് ഇങ്ങനെ ഏ ഇങ്ങനെ ഈ സ്കൂളുകളിലൊക്ക പ്രേ പെരിവാടി ഇണ്ടായിര്ന്നല്ല അപ്പോ
ആഹ് ആഹ് ഇപ്പ ഉം എല്ലാ സ്കൂളിലും ജരഴ്‌സിട്ട്കാണ്ട് പരിപാടി ഇണ്ടായിനിയല്ലോ
ആഹ് അതെന്താന്ന് വെച്ചാ കഴിഞ്ഞ വർഷത്തെ അ് ഈ സമയത്ത് സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ലാന്നാ തോന്ന്ണേ കൊറോണാ സമയേരുന്നൂലേ ഇരുവത്ത്രണ്ട് അല്ലേ ആഹ് ആഹ് അപ്പോ ഇങ്ങനെ ഫാൻ ഷോ ഒന്നും നടത്താൻള്ള
ഇത്ണ്ട് ഇല്ല ആഹ് ആഹ് ഇപ്പൊ എല്ലാ നഴ്സറിലും അംഗലവാ വാടീലും സ്ക്കുളും കോളേ ജില് എല്ലോടത്തും ഉണ്ടല്ലോ സംഭവം
ആഹ്
ഉം നല്ല രസം
എല്ലാടത്തും കാണാനും രസാണ് പൊടീ തൊക്കെ വാരി പൊത്ത്
ആഹ് അതാണ് ഞാൻ പറയാ ജെയ്സി കടക്കാരൊക്കൊന്ന്
ഓ ജെയ്സി കടക്ക് ക്കാര്ക്കൊക്ക നല്ല ലാഭാണ്. ഉം എന്നാ ശരി ന്നാ ഞാൻ വിളിക്കാ.
ആഹ് ഓക്കെ ഓക്കെ
ഉം